ഹലോ ആഹ് താ ഇവിടെ ഇരിക്കുന്നു
അതെ പണിയളൊക്കെ ഒരുങ്ങിയാ വൈകുന്നേരത്തെ
ഉം അതൊക്കെ കഴിഞ്ഞു പണിയൊളൊക്കെ നേരപ്പ കഴിഞ് ആഹ്
പിന്നെ പിന്നെന്താ മോമന്നോ സ്കൂള നിന്ന്
ആഹ് മോൻ വന്നു അതിന് ചായ കൊടുത്തു
അതെ
ഉം
പിന്നെ അവനെന്താ കളിക്കാണ് ചവിട കഴിഞ്ഞ പിന്നെ കള
ആഹ് മ മഴയില്ലാത്ത ദിവസം സൈക്കിളോടിക്ക്
ഉം
പക്കെ സൈക്കിള് ചോട്ടിട്ട് അങ്ങനെ ളയ അല്ലെങ്കിൽ ഉള്ളിൽരുന്ന എന്തലൊക്കെ കളിക്കും
അയ്ഷരി പിന്നെ പിന്നെന്താ പിന്നെന്താ ടി വി കാണാറില്ലേ
ടി വിയണ് ഫോണള്ള കാര്ം ഫോണില് ഫിലിമും കാര്യങ്ങളൊക്കെ കാണോ ഫോ ടി വി അങ്ങനെ കാണലില്ല
ചില ടൈം കിട്ടലില്ല
ഉം
ഉം
അനക്ക് ലാപ്പില്ലെ
ലാപ്പ് ഇല്ല അതനാശായി
ആ ശ അതെ ലാപ്ടോപ്പ് പ്പ്ണ്ടെങ്ങി ഓൺലൈ വർക്കുകളണ്ട് ഇഷ്ടം പോലെ ലാപ്ടോപ്പില്
ആഹ് നാശായ അതെ മേടിക്ക ഞൻ ഈ കോഴ്സ് എടുത്ത ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടേയ് അകൗണ്ടിങ് കോഴ്സെ അപ്പൊ അതിന്റെതിൽേരിക്കണംന്ന് വിചാരിക്കണ്ട് ഉം
ശരി ആ അപ്പൊ അയ്ന് ലപ്പള്ളത് നല്ലതാ
നല്ലതാ അക്കൗണ്ടി ബേസിക്സ് അല്ലേ ആഹ് ആഹ് അപ്പം അയ്ന് മേടിക്കണംന്ന് ഇങ്ങനെ വിചാരിക്കണ്ട്. ഉം നോക്കിട്ടില്ല കുറച്ചും കൂടി ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കണം ചേട്ടാ
അതേലെ
ഉംഹ്
പിന്നെ പിന്നെന്താ എവടെക്കും പോയില്ലേ? പൊർത്തിക്കൊന്നും?
ഏയ് പൊർത്തിക്ക് പോയില്യ. നല്ല മഴേണ്. അതുകൊണ്ട് പോയില്യ. ഉം.
ങ്ങനെ ദൂര വഴിക്കൊക്കെ പോവാറുണ്ടോ?
ദൂര ആഹ് ഞാന് വണ്ടീമ്മേ ഒരു വിധ സ്ഥൽത്ത്ക്കൊക്കെ പോവും.
അതേലെ?
ആഹ് അധികം ദൂരക്ക് പോയില്ലെങ്കിലും അത്യാവശ്യം ന്റെ കാര്യങ്ങൾക്കും വിട്ടീത്തെ കാര്യങ്ങൾക്കൊക്കെ
ഉം പോവുലെ ആഹ് അത് മതി വല്ലാണ്ട് ദൂരെക്കൊന്നും പോവാണ്ടിരിക്ക നല്ലത്. ഞാനാണെങ്കിലും ങ്ങനെ വണ്ടി ആയിട്ട് പോണ സമയത്തെ വല്ലാണ്ട് ഈ ബിസി ആയിട്ടുള്ള സിറ്റികളൊക്കെ ണ്ടാവില്ലേ അവിടെ
ആഹ് ആഹ് ഓ ആഹ് നമ്മുക്ക് പെട് ട്ടെന്ന് ഞാന് കൊർച്ച് ഹൈറ്റ് കുറവാ. അപ്പൊമ്മക്ക് പെട്ടന്ന് കാല് കുത്താൻ പറ്റാത്ത കാർനെയ്.
ഉം
നല്ല തെരക്കുള്ള സ്ഥൽത്ത്ക്ക് ഒന്നങ്ങനെ പോക്കില്ല. പോയിതൊടങ്ങില്ല.
ഉം അതെ അതൊരു പ്രശ്നാണ്. പിന്നെ?
ബൈക്ക് സ്കൂട്ടി മാത്രേ ഓടിക്കുള്ളൂ?
കുഞ്ഞെ വീഴും. ഹലോ ഹലോ
ആഹ് സ്കൂൾ ഹലോ അയ്ന് റേ എന്താണവോ കട്ട ആഹ് ആഹ് അല്ല സ്കൂട്ടി മാത്രേ ഓടിക്കുള്ളൂ ചോയ്ക്കാ?
ഞാന് സ്കൂട്ടി, കാറ് ഒക്കെ ഓടിക്കും.
അതെയോ ലൈസൻസ് ണ്ടാവുല്ലേ?
കാറിന്റെ നമ്മളെ വീട്ട്ത്തെ വണ്ടി അങ്ങട് ഓടിച്ച് പ്രാക്ടീസെയ്തിട്ടില്ല. അത് എന്താച്ചാലേ ഞാന് ഏഹ് അവടെ പോയിട്ട് ഓടിച്ചു, നമ്മള് റോഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മക്ക് ലൈസൻസ് കിട്ടുക. അപ്പൊ ഇത്ട്ടു എച്ചിട്ടു. പിന്നെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടി പ്രാക്ടീസെയ്യാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് വെട്ടമൊക്കെ ഇങ്ങനെ നോക്കിഏട്ടന്റെ അടുത്ത്. പക്ഷെ പക്ഷെ അപ്പളേക്കും പിന്നെ ഞാന് പ്രഗ്നന്റ് ആയി. പിന്നെക്ക് പ്രാക്ടീ സെയ്യാൻ പറ്റിയിട്ടില്ല.
പറ്റിയിട്ടില്ല. ആഹ്
ഉം പറ്റ്
ഞാന് പ്പധികമായിട്ടില്ല ടു വീലർന്റെട്ത്തിട്ട്.
എടുത്തിട്ടില്ല കാറ്ട്ത്താ?
ഇല്യ. കാറ് ഞാന് ഒന്നുകൊണ്ട് ഓടിച്ചിട്ടില്ല. ന്നി നോക്കണം ഇനി. ഇക്കിഷ്ടാണ് എടുക്കണംന്ന്ണ്ട്.
അത് ആട്ത്തോ അത് ന കൊർച് ച്ച് ബുദ്ധിമുട്ട്ണ്ട്ന്ന്ച്ചാല് ടു വീലറിനെക്കാളും കൊർച്ച് പണിയാണ് പഠി
പണി. ആഹ് നമ്മുക്ക് പെട്ടെന്ന് അങ്ങന ണ്ട് പഠിയാൻ പറ്റില്ല ല്ലെ?
ഇല്യല്ല പെട്ടൊന്നമ്മക്ക് അങ്ങട് എന്താ പറയാ ക്യാച്ചാവില്ല. ഞാൻ കൊറേ റിസ്ക് ട്ത്ത്ട്ടാണ് പഠിച്ചത്.
ആഹ് അതെയോ? ആഹ് ആഹ്
ഉം പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഫസ്റ്റ് ടൈമിലെന്നെ നമുക്ക് ഏ ഏ ഹ് കിട്ടുന്ന് പ്രതീക്ഷിച്ചില്ല ഞാനും കൊർച്ചൊരിത് കാലുംകൂടെ എത്താനൊക്കെ പ്രയാസല്ലെ അപ്പതോണ്ട് കിട്ടുന്ന് വിചാരിച്ചില്ല. പക്ഷെ അവിടെ.. ഞാൻ പിന്നെ ടെസ്റ്റിന് പോയ ദിവസം.. ഞാന അവിടെ ത്തുമ്പളേക്കും നമ്മളൊരു റിഹേഴ്സൽ പോലൊക്കെ നോക്കിലേ അത് നോക്കണെന്റെ ടൈം കഴിഞ്ഞു ഞാൻ എത്തേലും അവര് ക്ലോസ്യ്യലും ഒരുമിചാര്ന്നു അപ്പ ഓടിക്കുന്ന ആള് പർണു ഞാൻ പറഞ്ഞു എിക്കൊന്ന് റിഹേസൽ നോക്കണം പറഞ്ഞു അപ്പആള് പറണ് ഇതാണ് ഇല്ല അന്റെ ടൈം കഴിഞ്ഞു ഇനി നോക്കണ്ടന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ആയിക്കോട്ടെ ശെരി പറഞ്ഞിട്ട് അതിന്റെ തലേ ദിവസക്കെ ഒടിച്ചുട്ടൊ ഞാനിട്ടിങ്ങനെ പോന്നു അവിടെ ടെസ്റ്റ്‌ നടത്തുന്നുണ്ടെ ഗ്രൗണ്ടിന്റെ അവടെരു അമ്പലണ്ട് ഞാൻ അമ്പൽതിക് തൊഴാൻ പോയിട്ട് തിരിച്ചു വരുമ്പളേകു ഇബടെങ്ങനെ അവര് നോക്കണണ്ട് അപ്പൊ ഞാൻ തീർന്നണ്ടാവില്ലന്ന് വിചാരിചേ. ഞനെ എത്തലോട് കൂടിട്ട് ആ ടൈമ് കഴിഞ്ഞു അപ്പഴിക്ക് ആക സങ്കടായി ഞാനിന്നിട്ടെഎന്തേ ആവെ പോവാണങ്കി പോട്ടെച്ചിട്ട്ഞൻ വെയിറ്റയ്ത് നിന്നു അങ്ങനെ എന്റെ കൂടെ കൊറേ ചേച്ചി മാരുണ്ടാര്ന്നു ടെസ്റ്റിനീട്ട അയില് ന്നാണ് ഇങ്ങനെ അത് തൊടങ്ങി ഓരോരുത്തരും നമ്മള ങ്ങനെ വിളിക്കില്ലേ വിളിച്ചിട്ട് ഞാനങ്ങനെ ചെല്ലുമ്പോ ഓഹ് ഇന്റെ മുന്നിലുള്ള ചേച്ചിക്ക് കിട്ടിയില്ല പിന്നെ അയിന്റെ അയിന്റെ അയിന്റെ മുന്നേ പോയ ആൾക്കും കിട്ടിയില്ല അത് ഞങ്ങളെ ഒരേ ഡ്രൈവിംഗ് കുട്ന്നുള്ള എനിക്ക് പോയിട്ട് എനിക്ക് കിട്ടില്ല എന്നാണ് അയാള് പറഞ്ഞില്ലേ എന്നോട് പ്രാക്ടീസ് യ്യണ്ടാ പറഞ്ഞില്ലേ അപ്പൊ അയാളു അയാള മൊഖം എന്നെ വിടുമ്പോ ആ കിട്ടില്ല ന്നുള്ളരു മൈൻഡിലാണ് ആളും മൊഖം പിടിചേകണ് ചെന്നിട്ട് ഞാന് ട്ടു ഇട്ട് വന്നിട്ട് തിരിച്ചു വന്നപ്പോ അയാൾ എന്നോട് പറയെണ് ഞാനാ നിനക് കാണിചെങ്ങേ പ്രാക്ടീസ് യ്യാൻ വേണ്ടി തന്നുല്ല ന്നാണ് നമ്മള് ഡ്രൈവിംഗ് കുളുള്ള ആർക്കും കിട്ടിയുല്ല്യ ഞാൻ നിനക്കും കിട്ടില്ലന്ന വിചാരിച്ചു നീ മാനം രക്ഷി ച്ചു. നിന്നോട് എന്താ വച്ചാ മറ്റേ സ്കൂൾത്തെ കുട്ടികളൊക്കെള്ളല്ലേ അപ്പൊ അവരുടെ മുന്നില് സ്കൂളന്നെ നാണക്കടല്ലേ ആരും എടുക്കണില്ലെങ്കി അപ്പിന്നോട് പർണി ഈ മാനെ രക്ഷിച്ചു പറഞ്ഞു അപ്പൊ ഞാന് ആ പർ പിന്റെ കഴിഞ്ഞിട്ട് പോയ ചേച്ചിയും എടുത്തില്ല ആർക്കും കിട്ടയില്ല പെൺകുട്ടിളൊ ആർക്കും കിട്ടിയില ആണ്കു
കിട്ടിലെ ആ
ന്നട്ടിക്കി
ഇക്യു ഇതുപോലെ ഭയങ്കര ടെൻഷനേ രുന്നു ഞാൻ ഒറ്റക്കാ പോയി മ്മ് എന്നിട്ട് എന്റെ ഫ്രണ്ടിലുള്ളരൊക്കെ പൊട്ടി പൊട്ടി പൊട്ടി പോവ അത് കാണുമ്പോ നമുക്ക് ടെൻഷൻ കൂടും ആ അപ്പൊ എന്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെന്നിട്ട് പലരും പൊട്ടി പോവും അത് കണ്ടിട്ട് നമ്മള് ടെൻഷനായ നമ്മൾക്ക് പഠിച്ചതും കൂടെ പോവും അതുകൊണ്ട് ഇളള ധൈര്യം സംഭരിച്ചു പോയിക്കോന്ന് പറഞ്ഞ്
അത് കണ്ട പിന്നെ നമ്മള റെ നമ്മള് ള്ള പ്രതീക്ഷയും കുടിം
പോവും ഉം
ഉം
അപ്പൊ പിന്നെ പിന്നെ ഒരു ധൈര്യത്തിന് ആണ്ട് ടുത്തു കിട്ടണെങ്ങി ആണ്ട് കിട്ടട്ടെച്ചിട്ട് പിന്നെ ഹസ്ബൻഡും പറഞ്ഞിട്ടണ്ടാര് ന്നു. പോവാണെങ്കി പോട്ടെ കിട്ടാണെങ്കിൽ കിട്ടട്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ആ അതെ പിന്നിം ചെല്ലല്ലോ പിന്നിം ചാൻസ് ണ്ടല്ലോ പിന്നെപ്പ എന്താ എ ഓ അങ്ങനെ
ഇനിയതെടുക്കണം ഞാൻ ഫസ്റ്റിലെന്നെ കിട്ടും വിചാരിച്ചില്ല
ഉം
ഞാന് ഇന്നിട്ട് അങ്ങനെ ന്നിട്ട് അത എടുത്ത് പിന്നെ എനിക്ക് ടെൻഷൻ ഇണ്ടാരുന്ന റോഡ് ടെസ്റ്റരുന്നുട്ടാ ഇന്നിട്ട് പിന്നെ റോഡ് ടെസ്റ്റ് കൊ ഴപ്പല്ല ഓടിക്കാനൊക്കെ ഇനിക്ക് ഓക്കെയാ
കാറിന്റെ റോഡ് ടെസ്റ്റ് എങ്ങനെണ്ട്?
അതന്നെ റോഡ് ടെസ്റ്റ് കൊഴപ്പല്ല ആള് നമ്മളെ പ്പോ പുറകിൽ ഓടിക്കനിള്ള ബാക്കിയുള്ള ചേച്ചിമാര് ഉണ്ടാവും പിന്നെ നമ്മളടുത്ത ആ ആർട്ടിയോ തൊട്ടടുത്തിരിക്കയണ്ടാവും.
ആഹ്ആഹ്.
ആർട്ടിഒ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും എന്നിട്ട് നമ്മക്കെന്ത് ഏ് ഓടിക്കാൻ പറിം നമുക്കൊന്നും പറഞ്ഞരില്ല എന്താ ചെയ്യണ്ട് ഏതാ ചെയ്യേണ്ട് ന്നും പറില്ല വണ്ടി എടുത്തോന്നും പറയും നി നിർത്തേണ്ട സ്ഥലം എത്തിയാല് നിർ താനും പറയും അത്ര
ഏഹ്.
ഇന്നിട്ട് അങ്ങനെ ഇന്നിട്ട് ഇന്റെ അടുത്ത് പറഞ്ഞത് ഞാന് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിട്ട് പോയിരുന്നു അപ്പൊ അവടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇണ്ട്. സൈഡില് ഒരു സാനങ്ങനെ വലിച്ചിടുന്നത് കണ്ടിട്ടില്ലേ.
ആഹ് ആഹ്.
നമ്മളെ സീറ്റകളില് സെൻട്രലായിട്ട് ആ ഒരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട് അത് നമ്മള് ഇങ്ങട് വലിച്ചിടണം അഹ് ഒരു ക്ലിപ്പ് ഒരു സ്വിച്ച് പോലെ ഉണ്ടത് അമർത്തിട്ട് വാണം വലിച്ചിടാന്. അത് നമക്ക് പെണ്ണുങ്ങൾക്ക് അത് ഇടാൻ കൊറച്ചൊരു പ്രയാസ ആഹ് ഹാൻഡ് ബ്രേക്ക്. അഹ് ഇങ്ങനെ വലിച്ചിടുമ്പോ കൊറച്ച് പ്രയാസ ഇന്ന്ട്ട് ഞാന്. അതിങ്ങനെ വലിച്ച ഇങ്ങനെ ഇടാൻ നോക്കിട്ട് ചെന്നിരുന്ന് അത്ങ്ങനെ വലിക്കന്നെ. വലിച്ചിട്ട് പോരണില്ല ഇക്ക് ആകെ ടെൻഷൻ ഞന്നട്ട് ആളെ മോത്ത്ക്കന്നെ നോക്കിപോയി ഇങ്ങട്ട് പൊക്കാൻ പറ്റണില്ലന്നെ അപ്പാള് ചെയ്യൂ. ചെയ്യൂ പറഞ്ഞിട്ട് ഇങ്ങനെ തലോണ്ട് ഇങ്ങനെ കാണിക്ക വേറെ അയാള് ഹെല്പ് ചെയ്യ ഒന്നും ഇല്ല.
അഹ് ആഹ്. അവരൊന്നും ചെയ്യില്ലല്ലോ കാരണം അവർ നമ്മക്ക് എല്ലാം അറിയൂന്ന് അവർക്ക് ടെസ്റ്റ്.
ടെസ്റ്റ്യ്യണ് ഇന്നിട്ട് അത് ആട്ട് വലിച്ച ഞാൻ തന്നെ ചെയ്തുന്നിട്ട് ചെയ്തട്ട് പിന്നെ പിന്നെ സിമ്പിളായിട്ട് പോയിട്ടാ പിന്നെ ഒരു ബുദ്ധിമുട്ടു ഉണ്ടായില്ല.
ആണുങ്ങൾക്ക് പറഞ്ഞാ അവർക്ക് കൊറചൂടി ശക്തിള്ള കാരണം അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
ആഹ് പിന്നെന്താ പിന്ന ആ ആണിങ്ങള് പിന്നെ ഇതന്നല്ലേ കാറും ഓടി ക്കും ഒക്കെ നോക്കലന്നല്ലേ അവരുടെ പണി എല്ല നമ്മള അതൊന്നും നോക്കാത്ത്.
ആഹ്.
അല്ലേ ഇങ്ങനെ ഓടിക്കണത്.
ഓടിക്കണം പക്ഷേ നമ്മള് ഫോണിലൊക്കെ കാണാ ഓരോ പെണ്ണുങ്ങള് ബുള്ളറ്റും വല്യ വല്യ ട്രക്കും കാര്യങ്ങളു ഒക്കെ ഓടിക്ന്ന കാണാം അവര് പിന്നെ അത്യാവശ്യം സൈസുള്ള ആൾക്കാര ഹൈറ്റൊക്കെള്ള കാരണെയ്
അതെ ഞ എനിക്കല്ലേ തീരെ. ബാലൻസ് കിട്ടിയരുന്നില്ല നമ്മള് കാറിൽ ഇങ്ങനെ പോ ഓടിച്ച് പോവുമ്പോ ഒരു സൈഡിൽക്ക്. ഇങ്ങനെ ഇന്താ പറയ ആ ഒരു ബാലൻസ് ഉണ്ടല്ലോ നമ്മൾ സ്കൂട്ടിക്ക് ബാലൻസ് കിട്ടണ പോലെ അത് തീരെ കിട്ടണില്ല ഇന്നിട്ട് കിട്ടാണ്ട് ഞാന് തീരെ കിട്ടണില്ലന്ന് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞന്നു ഒരു ഗെയിമുണ്ട് ഫോണില് ഒരു എന്താ ഡോക്ടർ കാറോ അങ്ങനെന്താരു ഗെയിമ്ണ്ട് ഇങ്ങനെ ഓടിക്കണത്. അപ്പർത്ത് ഇപ്പർത്തൊരു ഇയ് ഇത് ആക്സിലേറ്റ്ർ മാത്രം ഇണ്ടാവും ന്നിട്ട് അയ് നമ്മളിങ്ങനെ ചെയ്യാ ഇന്നിട്ട് അതോണ്ട് ഞാനത് ആ ഒരു സമയത്ത് ഫുള്ള് ആ ഗെയിമ് കളിച്ചോണ്ടേയിരുന്നു അത് കളിച്ചത് അത് കളിച്ച് കുറെ കളിച്ചപ്പോ ഇത് പ്രാക്ടീസ് ആയി ബാല ൻസ് കിട്ട്ന്നിണ്ട് അങ്ങനെ പിന്നെ എന്തയ്തു കാറ് പിന്നെ ഓടിക്കാൻ പോയപ്പോ നമുക്ക് സിമ്പിളായിട്ട് ബാലൻസ് കിട്ടിയ കിട്ടാൻ തുടങ്ങി അപ്പൊ അത് കളിച്ചാ മതി
മതിലാ
ഉ അങ്ങനെ അങ്ങനെ പിന്നെ
എന്ന മോൻ വാശി പിടിക്കാണോ